ഏ
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് പിന്ന സുഖാണോ?
ആഹ് സുഖാണ് സുഖായിട്ട് പോന്നു
ആഹ് പനി പിടിച്ചോ തൊണ്ട
ആ പല്ല പനീന്നും പിടിച്ചിട്ടില്ല ഇപ്പ പനിന്റെ കാലാണല്ലോ മ് മ് ഇ മഴ മഴക്കാലൊക്കെ ആയില്ലേ
ആ എനിക്ക് പനി പിടിച്ചത് തൊണ്ട ഇടറിരിക്കുന്ന എന്റെ അതെ സൗണ്ട് പോലത്തൊരു സൗണ്ട്
അയ്ശരി ആ സൗണ്ട് വേഗം ആ അയ് ഞാന് ചെല സമയത്ത് ശബ്ദം അങ്ങട്ട് പോകും
ആഹ് ആഹ്
പിന്നെന്ത ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ലടാ ഇനി വേണം കഴിക്കാൻ
ആഹ എന്താണ് ഫുഡിന് സ്പെഷ്യലെന്തെ ഇണ്ടോ
സ്പെഷ്യൽ ഒന്നൂല പനി ആയത് കൊണ്ട് എല്ലാവരും
കഞ്ഞി ആയിരിക്കൂലെ കഞ്ഞിയ നല്ലത്
കഞ്ഞ ഹു ഹ് കഞ്ഞിയല്ല
അല്ലെ പനിയാവുമ്പക്ക് കഞ്ഞി പനിയാവുമ്പോ നമക്ക് കഞ്ഞിക്ക് നമക്ക് പോലും ആഗ്രഹോള്ളൂ
ക പനിയാവുമ്പ കഞ്ഞിയൊക്കെ തന്നെ പക്ഷേങ്കില് ഇവിടെ പിന്നെ കഞ്ഞിയെ ഞാം വെച്ചാ ഞാൻ തന്നെ കുടിക്കേണ്ടി വരൂ എനിക്ക് മാ ത്ര ഇപ്രാവശം പനി പിടിച്ചോളു അതോണ്ട് ഫസ്റ്റേനിക്കാ
അയ്ശരി ഇനി മക്കൾക്ക് പിടിക്കാതെക്കട്ടെ ഈ കാലഘട്ടത്തില് ഒരാക്കുണ്ടായാല്
ആഹ അതെ എല്ലാത്തിനും പിടിക്കും ഇനിയിപ്പം അല്ല ആ തൊടക്കം എനിക്കായത് കൊണ്ട് ഇനിയിപ്പം നോയിക്കോണം ചറ പറ എല്ലാ ത്തിനും പിടിക്കും പനി മഴയെക്കൊണ്ടോ അവിടെ
മഴ ഇന്ന് പെയ്തിട്ടില്ല നല്ല മഴ വന്നിരുന്നു
ആഹ് ആ ആ പിന്നെ പിന്നെന്താണ് ചൂട് കൂടുതലാണോ കൊറവാണോ അവടെ
എ ഏ
ചൂട് കൂടുതലാണോ കൊ
ആഹ ചൂട് നല്ല ചൂട് മഴ പെയ്താലും ചൂട് മഴ പെയ്തിട്ടില്ല ഇപ്പം പക്ഷെ മഴ പെയ്താലും ചൂടിനൊരു കൊറവുണ്ടാവില്ല
കൊറ അതാണ് ഈ അത്രേയോള്ളൂ ഇവിടെ അങ്ങന തന്നെ
ആഹ് കാരണം പിന്നെ മഴ ഇപ്രാവശ്യം നല്ല ചൂടല്ലായിരുന്നോ
ഉം നല്ല ചൂടാണ്ന്ന് ക്കെ ഇപ്രാവശ്യം നല്ല വേനലാരുന്നു കാരണം വെള്ളോന്നുല്ല കേണറ്റില് കഴിഞ്ഞ പ്രാവശ്ത്ത പോലെയല്ല ഉം വെള്ളോന്നും ട്ടു ല്ല അതെ വെളെളാം ഇല്ല എങ്ങും വെള്ളംവെ
പെയ്ത്ട്ടും കാണുന്നില്ലല്ലോ ഒക്കെ ഭൂമിന്റെ അടിയിലേക്ക് പോവണ്.
അതെ കെൻന്റിലൊന്നും വെള്ളംല്ല പാറ വരെ ഞ് തെളിഞ്ഞുണ്ട് ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടല്ല വെള്ളം ഇല്ലാത്തൊണ്ട്
അതെ ആഹ്
ഉം ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ആഹാരൊക്കെ കഴിച്ചോ?
ആ അല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാനാവുന്നെ ഉള്ളു മ മക്കളൊക്കെ വൈകുന്നേരം ഒരു കഴ്ചൊഴുൽ
ഹാ ഇവരെ വൈകുന്നേരം കഴിച്ചെങ്കിൽ ഇനി ഇപ്പൊ കൊടുക്കണം പിള്ളേർകെക്കെ കൊടുത്തിട്ട് വേണം എല്ലാത്തിനും ഇിടക്കിടത്തി ഒറക്കണം എന്നിട്ട് വേണ് എനിക്ക് കഴിക്ക
അവര് ന്നേ ഇപ്പ ഇ നേരത്തെ കഴിക്കണം നല്ലതേ ആരോഗ്യത്തിന്.
ഉം അവര് കൊറച് മുമ്പ് കഴിച്ചതാ എന്നാലും ഒരു ഇചിരിങ് കൊടുക്കണം കൊടുത്തല് ഉം
എല്ലാവർക്കും ഏ പിന്നെ കൊർച്ച് നേര്ത്തെ കഴിക്ക്ണാരോഗ്യത്തിന് നല്ലത് ന്ന് പറയ
ആഹ് ആരോഗ്യത്തിന് അതാണ് നല്ലത് പക്ഷെ അല്ല ഇവരെ ഒരാറ് മണിയൊക്കെ കായപ്പോഴത്തേക്ക് കഴിച്ച്, എനിക്കില്ല വൈ പനിയും കൂടായതുകൊണ്ട് ഇവരെഇങ്ങനെ എടക്കിടക്ക് ശ്രദ്ധികാ പറ്റ്ണില്ല
നമുക്ക് ഭയങ്കര ക്ഷീണം പനിയാകുമ്പോ ഭയങ്കര ക്ഷീണും തൊക്കെ ആയിരിക്കും.
ഓ രണ് മൂന്ന് ദെവസായി തൊടങ്ങിയിട്ട്.
ഡോക്ടറെ കാണിച്ചോ?
ഓഹ് ആശ്ത്രീലൊക്കെ പോയി. മരുന്നൊക്കെ വാങ്ങിച്ചാ, അവരെന്താ തരുന്നേ ഓരോ പാരസെറ്റാമോളും.
ആഹ്, എന്തിനും വേദനക്കായാലും എന്തിനായാലും പാര് എൻ്റെ മോളുണ്ടല്ലോ
പോയത് അവരോട് പ്രത്യേകം എടുത്ത് പറഞ്ഞതാ, എന്നിട്ടു അവരാ പാരസെറ്റാമോൾ തന്നെ നിങ് തന്നിഞ്ഞൊതുക്കി വിട്ട്, പിന്നെ ന്നമ്മള് മേക്സിമം വിശ്രമിച്ച്
ഏത് വേദനക്കും സെ പാരസിറ്റമോളാണല്ലോ ഓൽ തെ ക തെരാറ്
അതെ അവർക്കാകെ അതെ അറിയുള്ളൂ ബാക്ക്യൊക്കെ
എന്തേന്നാ പാരസിറ്റമോൾ അത്രം കേടാണ്. അമ്മളെ കിട്നിഅയാലും നമ്മളെ തായാലൊക്കെ അധികൊന്നും കഴിക്കാൻ പറ്റി പാടില്ല കിട്നി വരെ പോവുന്നാ പറയല് പറയാറ്
അതെ കിഡ്നി വരൊക്കെ ആടിച്ചു പോവും
അടിച്ചു പോവും.
ഇപ്പൊ ഒന്നാമത് അമ്മളേ ഇവിടെയൊക്കെ കിട്നി എല്ലാവർക്കും തന്നെ കിടിനിക്ക് താണല്ലോ അത് ഈ പാരസിറ്റമോളടൊക് എ തന്നെ ആയിരിക്കും
ഉം പാരസെറ്റാമോള് ഭയങ്കര പ്രശ്നൊവാണ് അത് നമ്മള് ഡോക്ടറിന്റെ അവരെ അനുമതിയില്ല
ഷാണ കുടിക്കൊന്ന് പോകുന്നെന്നാണ് പറുന്നത്
അതെ, അവരുടെ അനുമതി ഇല്ലാതെ നമ്മൾ പൊറത്ത്ന്ന് വാങ്ങിച്ച് കഴിച്ചാ നമ്മക്ക് പ്രശ്നം തന്നേണ്.
ആഹ് അതെ നമ്മള് ഡോക്ടറെ കാണിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ.
കഴിക്കണം ഉം കൊച്ചിങ്ങക്കായലുംങ്ങനെ അതെ ഈ ഈ എടക്കല്ലേ കുഞ്ഞുങ്ങളുടെ മരുന്നൊക്കെ നിർത്തലാക്കിയത്. ചൊമേടെ മരുന്നക്ക, നമ്മുക്കും അതുപോലെ തന്നെ. ചൊമേടെ മരുന്ന് അത് നമ്മെ ഇപ്പോഴി ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നാലും കുഞ്ഞുങ്ങക്കങ്ങനെ ചൊമയുടെ മരുന്നൊന്നും കൊടുക്കാറില്ല
ആഹ് പ്പൊ കുഞ്ഞുങ്ങൾടെ മരുന്നൊന്നും കൊടുക്കാറില്ല
ഉം ഇല്ല ഹോസ്പിറ്റലില് അങ്ങനെ ചുമയുടെ മരുന്ന് അവര് കൊടുക്കാറില്ല അവര് മാക്സിമം നോക്കും മറ്റേ ആവിയൊക്കെ പിടിച്ച് നോക്കും അല്ല ആന്റിബയോട്ടിക്കും കൊടു ത്തോക്കും. എല്ലാവരും ചൊമയുടെ മരുന്ന് പ്പങ്ങനെ കൊടുക്കാറില്ല
ആഹ്‌ അതെ ചൊമന്റെ മരുന്ന് അപ്പൊ അങ്ങനെ അതങ്ങനെ കുടുക്കില്ല അതിന്റെ ആന്റിബയോട്ടിക് അഞ്ചീസം കൊടുക്കവര് അത് പിന്നെ എപ്പ എപ്പും കൊടുക്കാൻ നല്ലതല്ല
അതെ എപ്പഴും കൊട്ക്ക്ന്നെ പിള്ളേർക്ക് ഈ ഒരു കാലാവസ്ഥ മഴയാണെങ്കിൽ പോലും ചൊമയ്ക്കൊന്നും തൊണ്ടവേദനക്കൊന്നും ഒരു കൊറവുല്ല
ആഹ്‌ അതെ പിന്നെ അത്ര ചൂടെ ത്ര ചൂടല്ലേ പ്പ എല്ലാർക്കും ആയ്സും വള്ളെ ആ
ഐസും വള്ളം ആഹ്‌ ഈ എടക്ക് ഇവിടെ മോൾക്ക്
ഐസ് വാട്ടർ ന്നട്ട് നമ്മ ചൂടത്ത്ങ്ങട്ട് ഐസ് വാട്ടർ കുടിക്കുമ്പളെ നമ്മളൊക്കെ തൊണ്ടക്കും ഇതൊക്കെ ടോൺസസ് വരും
ഈയിടക്ക് മോക്ക് ഇതുപോലെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയപ്പഴത്തേക്കും ഇൻഫെക്ഷൻ കൂടി
ആ
അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ ആദ്യം ചോയിച്ചത് ത ഫ്രീഡ്ജിലെ വല്ല സാനങ്ങളും എടുത്ത് കഴിക്കയോ കുടിക്കയോ ചെയ്തോന്ന
ആ എന്നോടും ചോയിച്ചിരുന്നു മകൾക്ക് ഇങ്ങനെയായപ്പൊ ഫിഡ്ജിന്ന് എന്തേലും ഐസ്
ഇത് നമ്മൾ അതെ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പഴത്തേക്കും ട്ടോ ഇവള് ഡോക്ടറിനടുത്ത് പറയാണേ ആ ഞാൻ കഴിച്ച് ഞാ കുടിച്ച് ഫ്രിഡ്ജിരുന്നതൊക്കെ ഞാനെടുത്ത് കഴിക്കേം കുടിക്കേം ചെയ്യുന്ന്
ആഹ നമ്മള് നമ്മക്ക് പേ പോ പേടിയാ പറയാന്
ഉ അല്ല നമ്മൾ അറിഞ്ഞില്ല ഇവക്കങ്ങനെ നമ്മൾ കൊടുക്കാറില്ല കാരണം ശ്വാസം മുട്ടൊക്കെ ഉള്ളതൊണ്ടങ്ങനെ കൊടുക്കാത്തത് ഉ തണുത്തത് ഞങള് കൊടുക്കത്തില്ല ഓ നമ്മള് ഉം നമ്മള് കാണാതെ എട്ത്ത് കഴിച്ച് കളയും അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് വേറൊന്നും അല്ല ഇതാണ് പ്രശ്നം ഒന്ന് ശ്രദ്ധിച്ചേക്കണോന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ഇതുപോലെ കൊണ്ടടക്കണം ക്കണ്ടി വരൂന്ന് പറഞ്ഞു അത് ആ അത് നമ്മള് ഗവൺമെന്റ് ആശ് ത്രി പോയപ്പത്തേക്ക് അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവര് നല്ല ഇൻഫെക്ഷനാണ് നിങ്ങള് മെഡിക്കൽ കോളേജ് കൊണ്ടോണന്നറിഞ്ഞ് നമ്മള് നേരെ തൊട്ടടുത്ത് കണ്ട ഒരു പ്രൈവറ്റ് ആശുപ ത്രി കേറിയപ്പത്തേക്കും അവിടത്തെ ഡോക്ടർ പറഞ്ഞ് ഇന്നതാ പ്രശ്നം തൽക്കാല ആന്റി വേട്ടി ഞാന അത് കൊടുത്തിട്ട് കൊറവില്ലെങ്കി ഒന്നും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ് ഭാഗ്യത്തിന്
ആഹ നമ്മൾ കേക്കുമ്പോ ഞമ്മക്ക് ഭയങ്കരായിട്ട് പേടിയാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറിമ്പോ കോളേജൊക്കൊണ്ടവാന- ഒക്ക പറിമ്പോ മ്മക്ക് പേടിയാണല്ല
ഓ സത്യം അത് ഇടക്കിടക്ക് ഇതുപോലെ വരുന്നാ കുഞ്ഞുനാളോട്ട് അപ്പൊ പോരാത്തതിന് ഈ അലർജിയാ ബീഫിന്റെ ഒക്കെ ഇപ്പ അലർജി ഉണ്ടല്ലോ അപ്പൊ എല്ലാർക്കും ഇപ്പ ബീഫ് ഒട്ടുമിക്ക പേർക്കും ബീഫ് അലർജി അല്ലേ ഇല്ലല്ല ബീഫ് പറ്റത്തില്ല
ആഹ അ ശരി
മുൻപ് പിന്നെ നമ്മള പശുവിന്റെ പാലൊക്കെ ഇണ്ടല്ലോ സൊസൈറ്റിന്നൊക്കെ വാങ്ങിക്ക് ന്ന പാല് ഒറിജിനൽ പാല് നമ്മള് കവർ പാല് വാങ്ങിച്ചു കൊടുത്താ അവര് കുഴപ്പല്ല ഒറിജിനൽ പാലുണ്ടല്ലോ
ആഹ് അത് പറ്റില്ല
ആഹ് ആ അതൊന്നും പറ്റത്തില്ല അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വെറവൊക്കെ തടിച്ച് കേറും ശരീരൊക്കെ പിന്നെ ചോമയും ശ്വാസം മുട്ടും ഓക്സിജൻ കിട്ടാതെ കിടന്ന്
അത് ഭയങ്കര അത് ഭയങ്കര ഇതാണല്ലേ ലെ നമുക്ക് നല്ല പാലൊന്ന് കഴിക്കാനും ആ നല്ല പാല്
ഉം പിന്നെ ഈ ചെറുപയറ് പോലത്തെ സാധനങ്ങള് ഒട്ടുമിക്ക ഒരുപാട് ഒരുമാതിരിപ്പെട്ട ആഹാരങ്ങളൊന്നും നഅവ കഴിക്കാൻ പറ്റത്തില്ല
അയ് ശരി ആഹ്
അതെ അവക്ക് കഴിക്കാൻ പറ്റാത്തണ്ട് നമ്മളും അതൊക്കെ വിട്ട് കളഞ്ഞക്കുവ അതെ ഒരു എന്ത സംഭവംന്നറിയോ ഒരോസം ഇവിടെ ഇതുപോലെ ബീഫ് വെച്ചപ്പോഴത്തേക്കും നമ്മള് അറിയാതെ ഇവളെടുത്ത് ഒരു കഷണം കഴിച്ച്
ആഹ്
ഇന്നോട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതേ കൊടുക്കരുതേ ഞാൻ കൊടുക്കാതെ മാറ്റി വെച്ചിരുന്ന സാനം.
ആഹ്
ഇവളെടുത്ത് കഴിച്ച് ഇപ്പ വീട്ടിൽ ആരും ഇല്ലായിര്ന്നു ഞാന്. ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഓട്ടോ വിളിച്ച് ഹോസ്പിലിൽ കൊണ്ടോണ്ടി വന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും. എനിക്കൊന്നും ചെയ്യാൻ വയ്യ. അവസാനം ഡോക്ടർ എനിക്ക് ഞാൻ ആകെ വെറച്ചു പോയി. കൊച്ചാണെങ്കി വെ പ്രാളപ്പെട്ട് വ്യഹാരപ്പെട്ട് ശ്വാസം കിട്ടുന്നില്ല ഈ ഓക്സിജന്. കിട്ടതെ നമ്മള് കടന്ന് മരണ വെപ്രാളടിക്കത് അതേന്റെ കണ്ണ് മുമ്പി ഞാൻ കണ്ട്.
നല്ലതാണൊ ലേ ഇനി ഒരു കഷ്ണം കൊട് അതൊക്കെ നമ്മളെന്ന ശ്രദ്ധിക്കില്ല എന്ത
ആഹ് നിർത്തി അതിന് ശേഷം അവക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്കായി പ്രശ്നം. എനിക്ക് ഹസ്ബൻഡിന് എന്റെ വാപ്പാക്ക് നേര്ത്തെ ഉള്ളത് കൊണ്ട് വാപ്പായിൽ നിന്നാണോ ഇത് കിട്ടിയെന്ന്റിയത്തില്ല എന്തരായാലും ഇപ്പ
ആഹ് ആഹ് ശരി നമ്മൾ എവിടെേലൊക്കെ ഇങ്ങനെ പറയാറൊള്ളു ലെ. കേക്കാറുള്ളേരുന്നു അയ്ന് പറ്റീല ചൊറ്ച്ചിലൊക്കെ ഇണ്ടാവുന്നൊക്കെ
അല്ല ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കു ഉണ്ട്. സംഭവമേ ഏതോ ഒരു മറ്റേ നമ്ൾ നബിദിനൊയില്ലേ നബിദിന ദെവസം ഇതുപോലെ മോൾക്ക് ബിരിയാണി വാങ്ങിച്ച് പള്ളീന്ന് ബിരിയാണി വാങ്ങിച്ച് കൊടുത്തതാ അന്ന് തൊടങ്ങിയതാ ഒരു മൂന്ന് നാല് വർഷായിപ്പൊ അന്ന് തുടങ്ങി അലർജിയ അയ്നേശ് അഞ്ചാറ് വെട്ട എന്റെ കുഞ്ഞു ഇതുപോലെ എടന്ന് അനുഭവിച്ചിട്ട്ണ്ട്. നമ്മളെ എന്തിന്റെ അല ലർജിയ നമുക്ക് അറിയുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടു പോകുമ്പോ അവര് മരുന്ന് കൊടുത്ത് വിടുന്നു. ആഹ് ശെരിയടാ
ഓക്കെ
ഓക്കെ ക്കെ